ആഹ്
ആം ഓക്കെ ബിരിയാണിക്കെ എങ്ങനെയാ
ഉം ബിരിയാണിക്ക് വെക്കും ഇന്ന് ബീഫ് ബിരിയാണിയാ വെച്ചേ.
ആഹാ ഇതൊക്കെ എങ്ങനെയാ വെക്കുന്നേ പഠി ച്ച് നേരത്തെ ഓൾറെഡി അറിയുന്നാണോ അതോ എങ്ങനെ യൂടൂബ് നോക്കി ചെയ്യോ എങ്ങനെയാ
അതെ എ ഓൾറെഡി ഉമ്മക്ക് വെച്ചിട്ടിങ്ങനെ അറിയാം പക്ഷെ അന്നൊന്നും വെ ച്ചു നോക്കിട്ടുണ്ടായിരുന്നില്ല അമ്മ വെക്കണെങ്ങനെ കാണും. മ്മാനേ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും ഐഡിയാസ് ഒക്കെ ചെലപ്പോ പറഞ്ഞ് കൊടുക്കും ഒക്കെ ചെയ്യും പക്ഷെ ഒറ്റക്ക് വെയ് വെച്ചുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒറ്റക്കായപ്പോഴാണ് വെച്ച് വെ ച്ചത്. എന്നിട്ടിപ്പൊ ഞാൻ ഉമ്മാക്ക് വേണ്ടി കൊണ്ട്കൊടുക്കുമ്പോ ഉമ്മന്നെ പറയും ഇപ്പൊ നല്ല രസൊണ്ടല്ലോ വെച്ച ച്ചത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കണല്ലോന്ന് പറയുമ്മ ഒറ്റക്ക് വെച്ച് പഠി ച്ചുലേ എന്നൊക്കെ പറയും
ങു ഹ്
ഇപ്പം പേടിയാണന്ന് പറയും ആ പേ ടി മാറിയിട്ടില്ല നന്നാവൂലേ കേടുവെരുവോ എന്നുള്ളൊരു പേടിയാണ് വെക്കുമ്പോ ഇത് ഇന്ന് ഇന്ന് കൊറേക്കെരു കുളായിപ്പോലെ തോന്നിട്ടോ എനിക്ക് വെച്ചപ്പോ
ഇനി ഒന്നേ ഇങ്ങനെ വെച്ച് വെച്ചാല്ലേ നമ്മെള് ആ വെച്ച് വെച്ച് റെഡി ആവുള്ളു തോന്നുന്നു അല്ലേ
ല്ലോ ഈ കുക്കിംഗിന്ന് പറഞ്ഞാലേ നമ്മെള് അറിയും അറിയൂന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നതു കൊണ്ട് നമ്മെക്കറിയില്ല അത് ഫ്ലോപ്പ് ആവും നമ്മെള് വെ ച്ച് വെച്ചാല് ഫസ്റ്റ് വെക്കുമ്പോൾ എന്തായാലും ഫ്ളോപ്പാകും. അല്ലെങ്കിൽ രണ്ടാമത്തിയിലൊക്കെ ഫ്ലോപ്പാവും. ഇത് വെച്ച് വെച്ച് എക്സ്പീരിയൻസ് ആവുമ്പേളാണ് ഞമ്മള് കഴിവുള്ള ആളാവുക കുക്കാവാ. ശരിക്കും അറിയൂന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യല്ല. വെക്കേ വെക്കേന്നെവാണം. അപ്പളേ നമ്മൾ അറിവുള്ള ആളാവൊള്ളൂ.
എനിക്ക് അതില് വെല്യാ കോൺഫിഡൻസ് ഒന്നും ഇല്ലടാ. എങ്ങനെയാെന്നറിയുമോ നമ്മള്. ഒന്നും എനിക്ക് ഓട്ടും താൽ ഒന്നാമത് എനിക്ക് താല്പര്യമില്ല കുക്കിങ്. പിന്നെ എന്തെങ്കിലും ഭയങ്കര ഗതി കെട്ട് നമ്മള് ഉണ്ടാക്കല്ലേ പിന്നെ
ഉം ആ ഇണ്ടാക്കണല്ലോന്ന് വിചാരിച്ചിട്ട്. അല്ലാതെ കഴിക്കനൊക്കൂല്ലോന്ന് വിചാരിച്ചിട്ടല്ലേ.
അതെ പക്ഷെ എന്നായാലും ഒണ്ടാക്കി വെരുമ്പോ എങ്ങനെ ഓ ഉപ്പ് കൂടും, മുളക് കൂടും അങ്ങനെയൊക്കെയില്ലേ. ഇതേവെരെ ആ ഒരു കൺസിസ്റ്റ് ആ ഒരു സംഭവം ഞാൻ പഠി ച്ചിട്ടില്ല.
ആ ശരിയാണ്. ഞാൻ ഇപ്പൊ ഇനിക്ക് കൊറെ അത് മാനേജായിട്ടൊണ്ട്. എനിക്ക് മാനേജ് ചെയ്യാൻ കഴിയും പ്പത് കൊറെഒക്കെ. പിന്നെ ഫസ്റ്റ് ഞാന് രണ്ട് മൂന്ന് പ്രാശം. ബിരിയാണി ഇണ്ടാക്കിട്ട് ഒന്തോ ചോറില് തീരെ ഉപ്പിട്ടില്ല. ഉപ്പിട്ടതേയില്ല മറന്നുപോയി. ഓർമ്മില്ല എന്താ ചെയ്യാ, അതറിയണ ആളാണ് ശരിക്കും. ഉപ്പിടണം ഒക്കെ അറിയുന്ന ആളാണ് പക്ഷെ മറന്നു പോവാ. നമ്മള് എക്സ്പീരിയൻസ് ഇല്ലാത്ത കൊണ്ടാണെ. എക്സ്പീരിയൻസ് ഇല്ല ഇപ്പൊ ഇപ്പ മറക്കൂല കേട്ടോ ഇപ്പൊ ആദ്യം വെള്ളം തീമിൽ വെച്ചാ ഉടനെ ഉപ്പിടും.
ഉ ഉം
സാധാരണ നമ്മള് ഞ നമ്മള് സാധാരണ വെറും ചോറല്ലേ വെച്ചിട്ടുള്ളത് വെറും ചോറ്. അതില് ഉപ്പിടൂലല്ലോ ആ ഒരു മൈൻഡ് ആണ് വരുന്നത്. ആഹ് പിന്നെ ബിരിയാണിക്കൊക്കെ ആഹ്.
ഞാൻ ചേറ് വെക്കുന്നത് എങ്ങനെയാണെങ്കി ഞാൻ ആദ്യാക്കെ വച്ചുക്കൊണ്ടിരുന്നെ. ആദ്യം ഇങ്ങനെ വെള്ളമക്കെ തിളക്കും. പക്ഷേ എന്നിട്ട് അരി ഞാൻ കഴുക്കാതെ നേരെ കൊണ്ട് ഇടുന്നു. ഇതൊക്കെയാണ് എന്റെത്. എന്നിട്ട് എന്താണ് പാത്ര ഈ സംഭവങ്ങളൊന്നും. എന്താണ് ഇങ്ങനെയൊക്കെയാണ് എൻറെ ഓരോ മണ്ടത്തരങ്ങൾ എന്ന് പറയില്ലേ. മമ്മി വ അമ്മ വന്ന് വേഗം കഴുകാൻ നടക്കും. ഞാൻ എന്തൊക്കെയോ എന്തൊക്കെയോ വിചാരിച്ചോണ്ട് ഓക്കെ അരി എടുക്കുന്നു കൊണ്ടെയിടുന്നു. നോക്കുമ്പോ ഒരു പാ ഒരു പാത്രം അരിയിടണ്ട സ്ഥലത്ത് രണ്ട് പാത്രം ഇടുന്നു അന്നിട്ട്. ചോറ് മുഴുവൻ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നു. ആ കലം നിറഞ്ഞിങ്ങനെ വരുന്നു മമ്മി. അമ്മേടെ അടുത്തിന്നാണെങ്കിൽ ഫുള്ള് ചീത്ത അത്രക്കും മണ്ടത്തിയാണ് ഞാൻ കുക്കിങ്ങില്
ആഹ്.
ഒരു കഥ അറിയത്തില്ല, ഒരു സംഭവം അറിയത്തില്ല. ചോറിടുന്ന മര്യാദ് ചോറ് വെക്കുന്നവരെ എനിക്ക് അറിയത്തില്ല.
ആഹ് അത് കുക്കിംഗ് മാത്രല്ല. നമ്മള് ഏത് കാര്യം എടുത്ത് നോക്കിയാലും, നമ്മൾ ചെയ്യാത്ത കാര്യം ചെയ്യുമ്പോ എന്തായാലും അതിൽ മണ്ടത്തരം വരും.
അതെ അങ്ങനെയായിരുന്നു ഞാൻ ആദ്യം പഠിച്ചത് കേട്ടോ. ഇത് ഇപ്പോഴല്ല, ആദ്യമായിരുന്നു കേട്ടോ ആദ്യം. പിന്നെ അമ്മേടടുത്തുന്ന് രണ്ടെണ്ണം കിട്ടിയ അപ്പൊ പിന്നെ ഓക്കെ ആയി. അത് കഴിഞ്ഞ പിന്നെ എല്ലാം വളരെ നീറ്റായി. പക്ഷെ എന്നാലും അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ആദ്യം നമ്മള് ചെയ്തപ്പോ തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒന്നിന്റെ സ്ഥാനത്ത് രണ്ടിട്ട് അന്നിട്ട് കലം മുഴുവൻ നിറഞ്ഞ് ചോറ് ഇങ്ങനെ വരുന്നു.
ആഹ്. ചോറ് അതില് കൊള്ളാതിങ്ങനെ ചാടും അല്ലേ തിളക്കുമ്പോ.
അതെ അങ്ങനെയൊക്കെ. അങ്ങനെയൊക്കെയാണ് ഞാൻ കുക്കിംഗ് പഠിച്ചത്. കുക്കിംഗ് പഠിച്ചത് എന്ന് ഇപ്പോളും പറയാൻ പറ്റത്തില്ല. ഇപ്പോളും ഇപ്പൊ പിന്നെ ആ മണ്ടത്തരം ഒന്നും കാണിക്കത്തില്ല. അതിനെക്കാട്ടും ചെറിയ മണ്ടതരങ്ങളൊക്കെ കാണിക്ക.
എക്സ്പേർട്ട് ആയിട്ടുണ്ട് ഇല്ലേ ഇംപ്രൂ ആയി ഇംപ്രൂ ആയി.
ഇംപ്രൂ ആയി ഇംപ്രൂ ആയിരുന്നു ഇനിയിപ്പ കല്യാണം കഴിഞ്ഞിട്ട് നല്ല കോമഡി ആയി.
ആ അപ്പൊ കഴിഞ്ഞിട്ടില്ല
കഴിഞ്ഞിട്ടില്ല അതാണൊരു അതന്നെ അതാണ് ഞാനിങ്ങനെ നിക്കുന്നത് ഉ
കഴിയുന്നതിനു മുന്നേ പഠിച്ചിരുന്നു. മ അങ്ങനെല്ല മാ അങ്ങനെല്ല മാ എന്ന് ചോദിച്ചിട്ട് ഉമ്മനോട് എല്ലാം ചോദിച്ച് പഠിച്ചിരുന്നു. എനിക്ക് വീട്ടിൽ നാത്തുമാരൊക്കെ ഉണ്ട് അപ്പൊ അധികം പണി വരലില്ല കുക്കിംഗ് ഒന്നും എന്തായാലും എനിക്ക് പണി വരൂല അപ്പൊ ഉം പിന്നെ എന്താ കല്യാണത്തിന്റെ മുന്നേ ഒരു രണ്ട് മൂന്ന് മാസം ഞാൻ അങ്ങനെ പഠിച്ചിരുന്നു എന്നറിയാം. എന്നിട്ട് ഇവിടെ വന്നു നോക്കുമ്പോ ഇവിടെ ഉമ്മാക്ക് തന്നെ ഉണ്ടാക്കണോ ഉമ്മന്നെ ഉണ്ടാക്കോ കുക്കിംഗ് ഒക്കെ. ഉപ്പാക്കും അതേ ഉന്മ ഉണ്ടാക്കിയത് വേണം അങ്ങനെയൊക്കെ ഒരുതാണ് അപ്പൊ കു ഇങ്ങനെ വലിയ എക്സ്പിരിഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ട ല്ലന്ന് പറയാ പിന്നെ ഒറ്റക്ക് ആയപ്പോളാണ് എല്ലാം വെച്ച് തുടങ്ങിയത്.
ഓക്കേ എനിക്ക്‌ എങ്ങനെയാ പറഞ്ഞിട്ടുണ്ടെങ്കിൽങ്ങനെ മീൻസ് എന്റെ അനിയത്തി ഉണ്ട് എനിക്കൊര് അനിത്തി ഉണ്ട് അ അവള്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ഈ ഓണസദ്യായില്ലേ അവള്ന്ന് പറഞ്ഞ അത്രക്ക് എക്സ്പർട് കുക്ക് കുക്കിംഗ് ആണ് ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യും എന്താറില്ല അവള്ക്ക് ആ സ്കിൽ അവള്ക്ക് ഒരു
ആഹ് ചിലർക്ക് അങ്ങനെയുണ്ട് ആ അവര് അവരുണ്ടാക്കിയാല് എന്തോ ഒരു ടേസ്റ്റ് ആ ഒരു ഞമ്മള് ചെള്ള്മ്പോള്
എല്ലാം എല്ലാം ഭയങ്കര ടേസ്റ്റ് എല്ലാം ഭയങ്കര ടേസ്റ്റാ അവള് എങ്ങനെയത് പിന്നെ മമ്മിന്റെ കുടെ ഇങ്ങനെ വെറുതെ നിക്കത്തൊളു അന്നിട്ട് എല്ലാം കണ്ടു പിടിക്കും. വെറുതെ നിന്നും അവളൊന്നും ചെയ്യത്തൊന്നും ഇല്ലായിരുന്നു. ആദ്യമൊക്കെ വെറുതെ നിന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് ഒരു ദിവസം മമ്മി ഇല്ല. ഓണത്തിന് മറ്റേ അമ്മ ഇല്ലായിരുന്നു അവിടെ ഓക്കെ അന്നട്ട് ഞാനും അവളും പിന്നെ വെറെപപ്പയും മീൻസ് ഞങ്ങള് മൂന്നുംണ്ടായിരുന്നു അന്നട്ട് ഓണം ത്തിന് ഒരു അടിപൊളി സദ്യാഅവള് ഉണ്ടാക്കി വെച്ചു ഞാൻ സത്യം പറഞ്ഞാ എന്റെ വണ്ടർടി ച്ചു പോയ് അമാതിരി അങ്ങനെയാണ് അന്നിട്ട് മമ്മി പറയുന്നുണ്ട് മ് ഞാനൊക്കെ വെറുതെയാണ് ഞാൻ ചേ ചേച്ചിന്ന് പറഞ്ഞിരിക്കുന്ന വെറുതെയാണ്
ഹ ഹാ
സംഭവം ഉണ്ടാക്കാൻ അറിയത്തില്ല അവളാ ആ ഒരു വളരെ നീറ്റായി വളരെ ക്ലീനായി അവിടെ ഓണസദ്യ ഉണ്ടാക്കി വെച്ചേ തൊന്നും അതൊന്നും എല്ലാം അവള് സ്വന്തം ചെയ്ത് എല്ലാ സംഭവം അവള് തന്നെ ചെ ചെയ്ന്നെ പിറ്റേ ദിവസം ഞാൻ ഹെൽപ് ചെയ്ത ആ കൊറച്ചൊക്കെ പിറ്റേ ദിവസ തലേദിവസം എല്ലാം അരിഞ്ഞ് വെക്കുന്നു ഓക്കെ തലേ ദിവസം എല്ലാം അരിഞ്ഞ് വെക്കുന്നു പിറ്റേ ദിവസം ഉച്ചയാകുമ്പോ എല്ലാം റെഡി എന്റെ ദൈവമെ സത്യം പറഞ്ഞാ നങ്ങനെ
അതൊരു കഴിവാണ് അത് പെട്ടെന്ന് എടുക്കാനുള്ളതും എടു കാനുള്ളൊരു കഴിവും അതൊരു പ്രത്യേക കഴിവാണ് എല്ലാർക്കും ആ കഴിവുണ്ടാവില്ല ഈ കുക്കിംഗ് ഒക്കെ പെട്ടെന്ന് ചെയ്യും ചെലര് എനിക്ക് ഞാനും കുറച്ച് സ്ലോ ആണ് എല്ലാത്തിലും
അവളെ ആരും പഠിപ്പിച്ചിട്ടും ഇല്ല ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങള് മമ്മീന്റെ കൂടെ നടന്ന് പഠി ക്കുന്നു അന്നിട്ട് ഞാൻ അവള്ടെ കാണു അവളെ കാണുമ്പോളാണ് ഞാൻ എന്ത് തോൽവിയാ ക്ക് മനസിലാവുന്നത് കുക്കിങ്ങ്ല് കുക്കിങ്ങ്ല് കേട്ടോ വേറെങ്ങനെ ഒന്നുംമല്ല ഹ ഹ ഹ കു കുക്കിങ്ങ്ല് അവളെ വെച്ച്നോക്കുമ്പോ ഞാൻ ഭയങ്ക തോൽവിയാണ് അവളെന്നെക്കാള് മൂന്ന് നാല് വസ്സിന് ഇളയതാണെ അന്നിട്ടാണ് അവള് അങ്ങനെ ചെയ്തു വച്ച അന്നത്തോടെ എനിക്ക് മതിയായി പിന്നെ പായസൊക്കെയാണെങ്കിലും ബിരിയാണി ഒക്കെ ആണെങ്കിലും അവള്
ആ ആ എന്നാലും അത് ടേസ്റ്റ് ആവേണ്ടേ അത് വെക്കും ആ ടെസ്റ്റാവും ഉം യൂട്യൂബ് നോക്കി യ യു ട്യൂബില് ചെയ്യണവര് ചെയ്യണതുപോലെ എല്ലാം ഇടും ഒക്കെ ചെയ്താലും ചെലപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ട് ട്ടില്ലാ നമ്മള് വിചാരിച്ച ടേസ്റ്റ് കിട്ടില്ല
ഇവൾക്ക് പിന്നെ ആ ഒരു കൈപ്പുണ്യം ആ ഒരു സംഭവം ഒക്കെ ഉണ്ട് ഇവൾക്ക് എനിക്ക് സത്യം അവളെ അവള്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി അത്രക് അവളങ്ങനെയാണ് അവളുടെ ഒരു കാര്യത്തിലാണ് ആഹ് ഈ ഒരു കാര്യത്തിലൊക്കെ എനിക്ക് അവളോട് നല്ലസു വയ്യ സത്യത്തില് എനിക്ക് മര്യാതയ്ക്ക്‌ ഒരു മൊ ട്ടരിക്കാൻ വരെ അറിയത്തില്ല അത്രക്ക് തോൽവിയാണ് ഞാൻ അങ്ങനെ
പിന്നെ ഓരോരുതർക്കും ഓരോ സ്കില്ലാണല്ലോ
അതെ എനിക്കറിയത്തില്ല എന്റെ സ്കില് എന്തിലാന്ന്
പിന്നെ ചേട്ടനാണെലും ചെയ്യുണ്ടോ
ആഹ്
ചേട്ടായി ആണെങ്കിലും ചെയ്യും ആ്ഹ് ഇതിലൊ ക്കെ ഞാനാണ് വെറുതെ വെറുതെ മടിച്ചീന്ന് പറഞ്ഞ്ണ്ടെങ്കിൽ മടിച്ചിയാണ്
ഉം ഉം
പിന്നെ വേറെന്താ നാ ഇങ്ങനെയൊക്കെ കൃഷിയൊക്കെ ആണെങ്കിലും അനിയ ത്തിയും ചേട്ടന് ഒക്കെ ഭയങ്കര സെറ്റപ്പ് ആണ് വീട്ടില് അടുക്കള കൃഷി ഇവളൊക്കെ ടെറസല് കൊണ്ടേ മണ്ണ് കൊ കൊണ്ടേ നോക്കുന്നു പിന്നെ അവളെന്തുണ്ടാക്കിയാലും അതിൽന്നൊക്കെ ഭയങ്കര ആഹ് കൃഷിയിലൊക്കെ ഉണ്ടല്ലേ
ആഹ് പക്ഷെ ഞങ്ങൾക്ക് തീരെ സ്ഥലയില്ല ഉള്ള സ്ഥലം മുറ്റം ഇന്റർലോക്ക് ചെയ്തിട്ട് കട്ടട്ടിട്ട് അധികം സ്ഥലവില്ലാ കുറച്ച് ചെടി കുഴിച്ച് കല് സ്ഥലം മാത്രമേ വിട്ടിട്ടൊള്ളൂ അപ്പൊ ഉം ചെടി മാത്രം കുഴിച്ചിടും
ആ ഇവളെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഗ്രോബാഗില് ഇങ്ങനെ വളർത്തും ഇവൾ ഉണ്ടാക്കുന്ന എന്തും ഇവ എന്ത് ഇവൾ നട്ടാലും അതൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കായണ്ടാവുട്ടൊ ഭയങ്കരമായിട്ട് അങ്ങനെയൊരു അവള് ഭയങ്കര സ്പെഷ്യൽ ആണ് വീട്ടില് ഓക്കെ അവള് അവള് ഏറ്റവും ചെറുതായിട്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് അവ ലെ ക്കി ചാമ്പിയർ എന്നൊക്കെ പറയില്ലെ അങ്ങനെയാണ് അവള് ആഹ് എന്നിട്ട് അവളെന്ത് ഉണ്ടാക്കിയാലും ഭയങ്കരമായിട്ട് ഉണ്ടാവും എന്നിട്ട് പക്ഷെ അവളെല്ലാം ഉണ്ടാക്കുകയും ചെയ്യും
ആഹ് അതെ ആഹ് അങ്ങനെ അങ്ങനെ ഉണ്ടാവും കൂടിയും ചെയ്യുമ്പോൾ അതിനോടൊരു താല്പര്യം ഉണ്ടാവല്ലോ
ആഹ് അവളെല്ലാം ഉണ്ടാ ക്കുകയും ചെയ്യും എന്നിട്ട് അവൾ കഷ്ടപ്പെട്ട് മീൻസ് അവളെല്ലാം ഒറ്റക്ക് ചെയ്യും അങ്ങനെയൊക്കെ അവ ക്കാതിലൊക്കെ ഭയങ്കര താല്പര്യാ
ആഹ് ആഹ് ആഹ്
കൃഷി ചെയ്യ അതേപോലെ തന്നെന്താണ് അവക്ക് കുറെ മീനൊക്കെ ഉണ്ടായിന്നു മീനൊക്കെ ഇങ്ങനെ നോക്കി വളർ ത്ത ഇതൊക്കെയാണ് അവളുടെ പ്രധാനപ്പെട്ട ഏരിയ ഓഫ് ഫ് അതെ ഏരിയകള് അതെ എനിക്ക് പിന്നെ അങ്ങനെ ഒന്നും ഇല്ലാട്ടോ സത്യത്തിൽ ഞാനെന്താ ചെയ്യുന്നതന്ന് വരെ എനിക്ക് എനിക്കറിയത്തില്ല അങ്ങനെയൊക്കെ പക്ഷെ അവളങ്ങനെയായിരുന്നു ഉം അങ്ങനെ അവൾ ഉണ്ടാക്കുന്ന മാത്രേരുന്നു ഞങ്ങൾങ്ങനെ അടുക്കളേൽ അങ്ങനെയൊക്കെ എടുത്തോണ്ടിരുന്നത്
ആഹ് അങ്ങനെക്കെ ഉണ്ടായിരുന്നു വെജിറ്റബിൾസൊക്കെ
അതെ അവളും മമ്മി മമ്മിയുണ്ടാവും മമ്മിക്കും ഇങ്ങനെ ഇതിലൊക്കെ ഭയങ്കര താല്പര്യാ ചെടികൾ നട്ടു വെക്ക
ആഹ് ആഹ്
അതേപോലെ തന്നെ പക്കറികള് അ
നിങ്ങൾക്കും അധികം സ്ഥലംണ്ടാവൂല ല്ലെ ഇങ്ങനെ ഗ്രോബാഗിലായിരിക്കും
ആഉ ഗ്രോബാഗിൽ നട്ട് വെക്കും നമ്മുടെ വീട് നിക്കുന്നത് പത്ത് സെന്റാണേ അപ്പൊ ഈ മറ്റെ എന്താണ് ഇതിൽ നിൽക്കും എന്താ നമുക്ക് വയലുണ്ട് വയലിലേക്ക് പോകും
ആഹ് വയലുണ്ട് ആഹ്
ഇറങ്ങാത്തത് കൊണ്ട് ഇപ്പൊ വെയിലൊക്കെല്ലേ അപ്പം എന്താണ് മറ്റേ ടെറസിൽ ഇങ്ങനെ നട്ടു വെക്കും നമ്മക്ക്‌ പിന്നെ പച്ചമുളകൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പച്ചമുളക് നമ്മള് വയലിൽ വാഴ വെച്ചു
വഴ ആഹ് എനിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര താല്പര്യാ അങ്ങനെ അതിനായിട്ട് ഒരു ഒഴിഞ്ഞ നല്ല സ്ഥലം വാണ്ടിയിരുന്നു കൃഷി ചെയ്യാനായിട്ട് അവിടെ ചെയ്യാനൊക്കെ ണ്ടല്ലോ
വയൽ വെച്ചാൽ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാവില്ലേ ഈ ഞണ്ടൊക്കെ ഇങ്ങെനെ വന്നിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തിടും പച്ചക്കറിയൊന്നും അവിടെ ഇങ്ങനെ കൃഷി ചെയ്യുന്നെ പക്ഷെ വലുതായിട്ടുള്ള സംഭവങ്ങളൊക്കെ ക്കെ അല്ലെങ്കി ആദ്യം ഇങ്ങനെ പറിം ഞണ്ട് വന്ന് മേലത്തെ ആ ഒരു ഇതില്ലേ അത്ങ്ങനെ പ്ല മൈലൊക്കെ ഇതാക്കുന്ന പോലെ അതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിടും ചെറു പി ചെറുപ്പത്തിൽ കേട്ടോ ആ ചെറുപ്പത്തില് അതിങ്ങനെ നട്ടു ട്ട് വലുതാവുമ്പോ
ആഹ് ആഹ് ആ ആഹ് ആ ശരി
അങ്ങനെ
ഇന്ന് എന്റെ മോൻ എന്താ രണ്ടു വല്യ ഞെ ഞെണ്ടിനെ കൊണ്ടന്നിരുന്നു ഓ ഉമ്മ ഇത് എന്താ കറി വച്ച് താരോന്ന് ചോയ്ച്ചു ഇവിടെ വ ആ ഇവിട്ന്ന് ഇവിടെ ഇവിടെ ഇവിടെട്ന്നൊ പടത്തിന്നാണ് കിട്ടീയിണത്
അന്നിട്ടോ
ഉം എന്നിട്ട് ഞാൻ എന്ത് ചെയ്യ്ണ് എനിക്ക് പേടിയായിട്ട് അതിനെ കണ്ടിട്ട് തന്നെ വലിയതാണ് അത്യാവശ്യം വല്പ്പണ്ട് ആ ഓൻ ഓൻ അങ്ങനെ പേടിയൊന്നുംല്ലാത്ത ഒരാളാണ് ഭയങ്കര ഇൻസുൻാണ് ആള് ഭയങ്കര,
ഓക്കെ
പവറാണ് എന്താ ഭയങ്കര ധൈര്യണല്ലാ, ഇന്റെ പോലെയല്ല എനിക്കു എല്ലാത്തിനും ഭയങ്കര പേടിയാണ്, ഓന് ന്തോ ഓന്റെ ഫ്രണ്ട്സ്ന്നെ പറയണ്ട് ഓൻക്കൊരു പേടിയില്ല ഓന് ഒറ്റടി കൊടു ത്തു തലക്കടിച്ചു അപ്പൊ തന്നെ അത് ചത്തു ന്നൊക്കെ പറയുന്നു ഓക്കെ